പത്തി തക്കെ എണ നിക്കണംതി
ആഹ് എനിക്ക് മലയാളത്തിലാ വരുന്നേ
ആഹ് തില് നോക്കുമ്പോണ്ട അന്റെ പേര് പേരിനി പറയുന്നു മാണ്ട ടെണ്ട് മലയാളത്തിങ്ങനെ കാണിച്ചണം
ഇല്ല കൊടുക്കണ്ടേന്ന് എരുതിീക്കോണ
അങ്ങനൊന്നുല്ല ഇത് നമ്മള് ലാംഗ്വേജ് മലയാളം കൊടുത്ത വച്ചിട്ടുംൊക്കെ മലയാളത്തി കൊടുക്കണം എന്നൊന്നുമില്ല
അ
ല്ലാ എന്തൊക്കെയ ഒറ്റ ഇറങ്ങിയവാണെങ്കിൽ എപ്പഴന്ന ജേച്ചച്ചേത്ത ഇപ്പ തന്നെ ജേച്ചും ജയിച്ചിട്ടോ ഈ നേരത്തെ ഉറങ്ങുമ്പോ അങ്ങനെ കൊറച്ച് ചരി ഉറങ്ങള്ളൂ കൊറച്ചക്ക ഉറങ്ങാനൊന്നുണ്ടെങ്കി പെ എന്റെ ഇപ്പ കടക്കണള്ളു പന്തിക്കറൊ ഇപ്പൊ കടന്നാലള ഉടങ്ങള്ളൂപ്പോൊ തൊട്ടിയില് കിടത്തിയല് കൊറച്ച പേരൊക്കെ കടന്നിട്ട് പിന്നെ പെരു കരച്ചിൽ ഇപ്പൊ കരയന്നുണ്ടോന്ന് ആര് കണ്ടു അങ്ങനെയക്കെ മറ്റിപ്പം നതൊക്കെ ആഹ പന്റെട്ത്തകടക്കൽ എന്നിട്ട് ഇന്നലെയൊക്കെ കുദിച്ച് കുദിച്ച്മേലൊക്കെ ഇങ്ങനെ പോകും മിഇഞ്ഞാന്ന് ആുമ്പോ സോഫിൽ ഇന്നതല്ലേ മളയെ തൊട്ടീന്ന് തൊട്ടീന്ന് സോഫിൽ ഉണ്ടുന്നതല ഞാൻ ചെന്ന് നോക്കുമ്പോ ഏത് പറഞ്ഞു കുട്ടിയതൊക്കെ കരീണു അറന്നു ചെന്ന് നോക്കുമ്പോളല്ലേ തൊട്ടീന്ന് ഒക്കെ തല പോന്ന്ങ്ങാണ്ട് ണ്ട് സോഫീല് ആകെ പേടിച്ച് അത് കയറുനെ ഞാ കൊറെ ചീത്തർഞ്ഞ് ഇജ്ജ് കരയ്ണ്ട്ന്ന്‌ന്നല്ലതൊന്ന് ചെന്നോക്കിതും കൂടില്ലല്ലോ
ഉം
ഓ തൊട്ടില് ഉറങ്ങിയെന്ന്.
മേസൈയ്ഡ്
ഇന്നട്ട് ഇന്ന് എന്താ ചോറ് കൊട്ത്ത് കെട്ത്ത്യേപ്പളും അതെ മാര്യേ - പിന്നെന്താ ഓള് മേലക്ക് ഇങ്ങനെ നീ പെയ്‌ക്കോൾ ഈറ വന്ന്ക്കാണ് ചോറൊട്ത്ത് ത്തേക്ക് കടത്തും ചെയ്തു പാല് കൊട്ക്കാതെ
ട്ടിനോ
ആഹ് പാല് കൊട്ക്കാതെ കടത്തീട്ട്ന്ന് തൊട്ടീടെ അറ്റത്തെത്തീന്നു ഞാൻ ഇന്നട്ട് വേഗം ഇട്ത്തു. അപ്പൊ ഓൾക്ക് പാല് എത്ര എത്ര ചോറ് കൊട്ത്താലും ഓക്ക് ഒന്ന് പാല് കുട്ച്ചണം, ഒന്നണ്
ഉംഹ് ഉംഹ്
ഉച്ചെണെങ്കി ഓളങ്ങനെ ഒറങ്ങും ന്ന്ട്ട് പിന്നെ എട്ത്താണ്ട് പാല് കൊട്ത്ത് ഇപ്പപ്പോ അങ്ങനെ ഒറങ്ങി ഇന്ന്ട്ട്പ്പ ഉം എന്നിട്ട് ഞാൻ ന്റെ തിര്മ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കൊറെ നേരം ഇര്ന്ന്ട്ട് പിന്നെണ്, ദം ഒന്നും പൊട്ടിച്ച്ട്ട്ണ്ടായ്ന്നില്ല പിന്നെണ് ഞാ ചോറ് വെയ്ച്ചത് അപ്പൊ കെയ്ഞ്ഞ്ട്ട് ചോറ് വെയ്ച്ച്ട്ടാണ് ആഹ് വെയ്ച്ചുമ്പളാണ് ഓള് വെയ്ച്ച് ആഹ് വെയ്ച്ചാഇര്ന്ന്ക്കെയ്നു അപ്പളാണ് ഓള് നീച്ച്ണത് ഇന്ന് കൊറേനേരം ഓയെയ്ക്കുണു
ഉം
ഒര് രണ്ട് മണിക്ക്‌ രണ്ടും മൂന്നും ഒക്കെയ്ക്കുണു അപ്പളാ നീച്ച്ക്ക്‌ണത്. ന്ന്ട്ട് പിന്നെ ഇപ്പൊറങ്ങി.
ഉം
ഇൻക്ക് പെട്ടെന്ന് നീച്ചുംച്ചെയ്യും അങ്ങനേണ്, ഈ നേരത്തൊറങ്ങ്യ പെണ്ണ് എടക്ക് പെട്ടെന്ന് നീച്ച്ണ് ഇല്ലെങ്കി കൊയപ്പണ്ടാവലില്ല, അല്ലെങ്കി അങ്ങനെ ഓറങ്ങും.
ആഹ് ന്ന്ട്ട് ഒര് എട്ട് മണിക്കൊക്കെല്ല നീചീന്നേ
ആഹ് ഉം ഇഞ്ഞിപ്പൊ മര്ബി വാങ്കോട്ത്ത് ത്ത് ഉസ്ത്താനീം കെയ്ഞ്ഞ് അട്ക്കണം കെര്തീ- റ്റന്നാ ഓൾക്ക് ചോറൊക്കെ കൊട്ത്താണ്ട് പിന്നെ കൊറച്ചേരം നമ്മളപ്പങ്ങനെ ക- കളിച്ച്തായി പിന്നെ നമ്മള് ഒറങ്ങുമ്പോട്ട് ഒറങ്ങാണെങ്കി സുഖാണ്.
ഉം ഉം
അങ്ങനെക്കെ എന്തായാലും അങ്ങനെ ഒക്കെയാണ് പിന്നെ ഇജ്ജ് വുൾച്ചന്റെ മാപ്പ്ൾക്ക്?
ഏയ് ഹീയ്
പിന്നെ വുൾച്ച്ട്ടില്ലല്ലെ
വുളിച്ച്ട്ടില്ല വുൾച്ചോക്കട്ടെ അവടെ എങ്ങനെന്നാവോ മയ
അവടെ മയ ഇണ്ട് തോൺണു റെയിൻകോട്ടൊക്കെ ഇട്ട്ങ്ങാണ്ടാണല്ലേ ആള് ഉം
ഇതാവടെ
ഞാ പുത്യേ സ്റ്റോറി ഒക്കെ ഇട്ട്ക്കുണു ഇഞ്ഞി - വ നോക്കൊന്നും വാണ്ട എന്താച്ചാല് ന്ത ഫേവറേറ്റ് ഫോട്ടോ ദിസ് മന്ത്.
ഏഹ് അതാ വേറെന്തോ ഇന്റർനാഷണൽ ഇങ്ങള് കപ്പ്ൾസ് ഡേ ഇണ്ടായിന്
മളെ അപ്പൊ ഞാത് കൊർച്ച് കൊർച്ചീസം മുമ്പ്ട്ടിന്ന് ഞാൻ അന്ന് കണ്ടു അതേയ്, ഇന്ന് നോ- കുംഭ ബിബി നിജ്മദാത്തല ലത്തീഫിന്റെ ഒ ഞാൻ കുറച്ച ദിവസം മുമ്പ് ഞൻ വേറെ പണ്ണിൻന്റെീരി ഉണ്ടോ അപ്പൊ ഞാൻടു
ഉ ഉ അപ്പൊ പിന്നെ ദിവസംണ്ട് ആ ശരി
ആ ആ
ജയനല്ലനെ
അത്ന്ന
സിറ്റൗട്ടില
അപ്പ്രസ്റ്റേ ആൾക്കാര ഹെന്ടെ എന്ത് സ്റ്റെക്
ആഹ് ഇപ്പോശേരിയായി
എന്താ പറയണ കേക്കണ്ടായിരുന്നില്ലേ നേരെ ചച്ച അങ്ങോട്ട് കേക്കണ്ടായിന്ന് ഏയ് ഇങ്ങട്ട് നേരെ കേക്കണ്ടല്ലോ
ഉം
അ റേഞ്ചിന്റെ വായ്പാണത് ചവിടെ വടക്കണല്ലോ എവിടുക്ക ഓ
ഇന്നിറൂം ഇൻക്ക് അതെല്ലാം എന്നിട്ടാ പോ
ഉം എന്നിട്ട് ഞാന് കണ്ടന്ന് ബേബിന്റെയും പിന്നെ അരുതൻ
ആ ഇന്ന് വേറെരുതൊക്കെ ഇണ്ട്ടി സെലിബ്രിറ്റികളൊക്കെ ആഹ് വെച്ചു ഗുണ കുറെ
സെമി ബ്രിറ്റേഡ് വെച്ചകിനോ ന്നാ ഉസാറായി ഞൻ
അങ്ങനെന്നാ ചല്ല പോലെ ചല്ല പോലെ അല്ലാ അന്ന് ഇപ്പൊ ആർത്ഥ കണ്ടേ വേറെ
അതോ ഞങ്ങള അടുത്ത ഫിതല്ലേ ഫിതല്ലേ ഞങ്ങള അപ്പത്തെ പരിയത്തെ ഓള ഒരു
ഉം
എന്താ കുടുംബക്കാരത്തിന് ഞങ്ങള് കുഞ്ഞുട്ടിക്ക് ആലോചിച്ചന്ന് കറ്റിരുന്നു അപ്പൊ നോക്കുമ്പോൾൊ നന്റെ താട്ടിയാണ്. കുഞ്ഞെന്നാ പറഞ്ഞന്നില്ലേ റ്റോള കല്യാണം ഒരു വട്ടം കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഡിവോഴ്സായി ഇപ്പ ആഹ് വേറെ കഴിഞ്ഞു പിന്നെ നല്ല നാട്ടീണ്ടോണ് കാട്ടയില്ല ആഹ് മോലേരൊക്കെ ഉണ്ടോ കെട്ടീന്നത് ആഹ് ഞാൻ കാണിച്ചല്ലേ ആഹ് ഇതപ്പോള പേര് സലു സലൂന്നാണ് ഐടിന്റെ പേര്
ഏഹ് നിട്ട് നിങ്ങളൊക്കെ കാണാൻ പോയിന്നോ
ഇനെ ഓള് തടി കൂടുതലായിറ്റാ തോന്നും ഇങ്ങനെ ഇത കൂടി വാട്സആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ നിക്കാഹ്ണ്ടോക്ക എന്തോ ഒരു ആഹ് അതില് വന്നിണ്ടായിന അങ്ങനെ നോക്കുമ്പോ
ഇങ്ങനെ പേരും ഒക്കെ നോക്കിയപ്പോ ഇൻസ്റ്റയിലും അതേ പേര്ന്നെ കൊടുത്തക്കണേ അങ്ങനെ അവക്ക് ഐഡിയ കിട്ടി ആ
താത്തന്റെ തിരഞ്ഞെടുത്താ
ഉം മണ്ണാർക്കാട് ആഹ് ഭാഗത്ത് അങ്ങോട്ട് കുറച്ച് ദൂരൊക്കാണ് ഓള് പക്ഷെ തന്റെ പരേക്ക് ഇടക്കിടക്കു വരലുണ്ട് അവൾക്ക് ഇപ്പൊ വർക്കൊക്കെ ഇണ്ട് തോന്നുന്നു ഉം എന്താ
കാണാൻ പോയിട്ടില്ലേ
ഏഹ് കാണാനൊന്നും പോയിറ്റില്ല
ആഹ്
ഇങ്ങീട്ടും പോയ്ക്കണോന്നറിയില്ല ട്ടോ ച്ച് ഓർമ്മയില്ല എന്നിട്ടും പോയോ എന്തായാലും ആൾനെ നല്ല തടിയാ പറന്നു അപ്പൊ അങ്ങനെ ഒഴിവാക്കി ഉം മോല്യരൊക്കെ ഒും മധ്യമൊക്കെ കെട്ടിയത് കെട്ടിയത്
പിന്നെ എന്ത് ഒഴിവാക്കി ഓലെ
എന്റെ പറ്റിന്നാവോ സാദാ കൊടന്നാക്കടമാതിരി പെരെ കൊടന്നാക്കിയത് പിന്നെ അവടെ ചോദിച്ചു വരണ്ടാ പറഞ്ഞന്ന് അങ്ങനൊക്കെ പറഞ്ഞ് അത്രേ എന്തൊക്കെയാണ് അങ്ങനെ എന്തൊക്കെയ ഇഷ്യൂണ് എന്നിട്ട് എന്തായാലും അത് ഒഴിവായി ഇപ്പൊ വേറെ കുട്ടികളും ഇപ്പത്തവന് പാകത്തൊരു ഒരു തടിയൊക്കുള്ള മാതിരി ഒരു ഉം ഒക്കെ മർച്ചിക്ക നല്ല എന്ത ചെയ്യു ഓൾക്കിപ്പം പണി എന്തോ ജോലി കണ്ടു തോണ്ണ് എന്താ ഫിദ ഇത് വന്നിട്ട് എന്താച്ച ഇപ്പൊ ഇപ്പ അടുത്ത് എന്താ ഞങ്ങളോട് ഇങ്ങനെ ഒരോന്ന് പറഞ്ഞിരിക്കലണ്ടേ നി ഉം ഞങ്ങളോട ഓരോന്നും പറലണ്ട് ഫിദ അപ്പൊ എന്തോ പറഞ്ഞപ്പോ ഉം ഞാൻ ഓളോട് ചോച്ചിരുന്നു വിശേഷം എന്തേലും ഉണ്ടോന്ന് ചോദിച്ചിരുന്നു അപ്പോഴും ഞങ്ങളിപ്പോ ട്രൈ ചെയ്യണില്ല പറഞ്ഞു
ആഹ് ആഹ്
ആന്നാ ട്രൈപൈത് അവിടെ ഇരുന്നോളി പറ പറഞ്ഞു ഞാന് പറഞ്ഞു കാരണം പിന്നെ കൊറ നോക്കിട്ട് ഓരിക്കൊന്നും ആയിട്ടില്ലല്ലോ ഓൾക്ക് ഇതും കൂടി കേട്ടപ്പോ അച്ചില് വർത്താനം തോന്നീട്ട് ഓൾക്ക് ഈറാം നമുക്ക് നന്നോടൊക്കെ ചോയിച്ച ഓളന്നെ കൊല്ലും
ഏഹ് ട്രൈ ചെയ്യുന്നുണ്ടോ ഏഹ്
ആഹ് അറീല ട്ടഞ്ഞി അയി നിച്ച് എടീ ഹൈറ്റില്ലല്ലോ അങ്ങനെ കൊഴപ്പല്ലാ ന്നൊക്കെ പറഞ്ഞ ചാറ്റ് ജി പി ടി
കുൺ
ആയിലും ചോയ്ച്ചു രണ്ട് വയസായി കിട്ടല്ല അപ്പം പിന്നെ ഇതാക്കിയ സാധ്യത ഉണ്ടാവൂലെ ചോദിച്ചപ്പോ ഉണ്ടാകും അത് കുഴപ്പല്ല പക്ഷെ എന്നാലും അയിത് കാണിച്ചണം എന്നൊക്കെ പറഞ്ഞ്
ഞാന് എന്തൊക്കെ കേട്ടേന്നോ
ആഹ്
ആയിട്ടില്ല പറഞ്ഞപ്പം ഞൻ ഹയിറ്റില്ല
അല്ല
അവളത് പ്ലാറ്റ്ഫോം വേറെട്ടോ കൂടുതൽ ചിരിച്ചാൻ പറ്റൂല ഞാൻ കട്ടെന്ന് ബ്ളെന്താ ഇങ്ങനെ പറയണേ എടീ ന്റെ കുട്ടി നീച്ചോ ഓ അപ്പൊ ജീപെറ്റ്നോട് ചോയിച്ചപ്പൊത്താ പറഞ്ഞേ ആഹ്
കൊയപ്പൽ അത് കൊയപ്പല്ലന്നല്ലട്ടോ
അതെ ക്ക ഇന്നിട്ട് എന്ത് പറഞ്ഞുന്ന് ആഹ
ട്ടില്ലല്ലോ അപ്പൊ അത് കൊ ഴപ്പൊന്നുല്ല നക്ക് പറഞ്ഞ
മം ഇജ്ജെന്താ ചോയിച്ചേ
മെയിലും ജൂണിലും പീരിയഡ്സ് ആയിട്ടില്ല പക്ഷെ ജൂണില് ഞങ്ങള് ഇത് ചെയ്യ്ണ്ടോ അപ്പൊ സാധ്യത ഇണ്ടോ അപ്പ ഉണ്ടാകുംന്നറിഞ്ഞടി ഇച്ചറീല നോക്കമ്മ
ഞാ നോക്കീട്ടില്ലല്ലോയിന്
മം
ടെസ്റ്റെയ്ത്ക്ക്‌ണോ
ഉം ഉം അയിന് രണ്ടായിചേലും കയ്യണ്ടേ
ഉം ഇൻശാ അല്ലാഹ്
ഇന്ഷാ അല്ലാഹ് ഞാരോ ഞആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ല
ആരോടും പറണ്ടാ ഒന്നും പറയണ്ട ഇപ്പഴൊന്നും സമയണ്ടല്ലോ ങ്ങക്ക് അങ്ങനൊരു ബുദ്ധി തോന്നിയന്നെ നല്ല കാലം
ഇമ്മാനോടും ഓലോടൊന്നും പറയ
അല്ല ആരോടും പറയ്ണില്ല മം മം ഇമ്മ ഇന്ന് വിളിച്ചപ്പളും ചോ ചോയിച്ച് അപ്പം ഞാൻ പറഞ്ഞ് ക്കാ എന്ത്ന്നോ അഇഞ്ഞ് അട് ത്ത കാൾ പറിയാ ഇത് കഴിഞ്ഞ്
ഇജ്ജെന്താക്കാന പറഞ്ഞക്ക ടൈറ്റനല്ലേ
ത്ത കണ്ടന്റെന്നട്ട്
ഉം
അതെ അതെ